ഹലോ ആഹ്എന്തൊക്കെ സുഖല്ലേ ആ മഴയൊക്കെ ഉണ്ടോ
മഴ ഇല്ല ഇന്ന് മഴ കുറവാണല്ലോ.
ആഹ്ആഹ് ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നല്ലോല്ലേ.
അതെ ഇന്നലെ നല്ല മഴായിരുന്നു ഇന്ന് മഴ കുറവുണ്ട് ഇന്ന് രാവിലെ എ ആ ഉച്ച സമയത്ത് കുറച്ച്
ഇന്നന്തെനു സ്പെഷ്യൽ ഫുഡൊക്കെ
സ്പെഷ്യല് എന്താ നെയ്ച്ചോറയിരുന്നു ചിക്കനൊന്നുല്ലട്ടോ.
എങ്ങനെയ വരണ്ട് വേറ നെയ്ച്ച നെയ്ച്ചോറ പരിപ്പൂറിയോ അങ്ങനെയൊക്കെ വെക്കോ?
നെയ്ച്ചോറും പരിപ്പ് കറിയും നമ്മള വിടെ. വേ എടക്ക പോയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ വെക്കലൊന്നുമില്ല ഞാനിന്ന് ഫസ്റ്റ് ടൈം വെച്ചതാ. നെയ്ച്ചോറ് നല്ല കിട്ട് ആ കൊഴപ്പില്ല നല്ല ടേസ്റ്റ്
ഈ നെയ്ച്ചറ് സാദാ നമ്മള് നോർമൽ ആയിട്ട് വെക്കുക ഒറ്റയ്ക്ക് ആ പിന്നെ അതിലേക്ക് പരിപ്പ് കറി മീൻസ് എങ്ങനെ മനസ്സിലായില്ല.
പരിപ്പ കറി നെയ്ച്ചോറ് നമ്മള് നെയ്ച്ചോറ് ഇന്നെലെ എനിക്ക് രാത്രി വീടന്ന് കിട്ടിയത് ഒരു ഫംഗഷൻന്ന് കിട്ട് നല്ല ചോറ്
അപ്പൊ ഞാനത് കളയണ്ട ചിക്കൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മീനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അൽ എന്താ അല്ലെ മുട്ടക്കറി ഉണ്ടാക്കട്ടെ വിചാരിച്ചു. അപ്പം പിന്നെ പരിപ്പക്കറി കുട്ടികൾക്ക് ഇഷ്‌ട
രിപ്പ് കറി വെക്കുന്ന പോലെ തന്നെയാണോ.
ആ പരിപ്പ് അതെ പരിപ്പ് കറി വെക്കുന്ന പോലെ പറഞ്ഞ ആ തേങ്ങരച്ചിട്ടാണ് വെച്ചത് മാത്രം. മറ്റേത് പരിപ്പ് കറി താളിക്കൂലേ അങ്ങനെയല്ല ആ പരിപ്പും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് എന്താ പരിപ്പ് വേവിച്ച് നോക്കി ആ വേവിച്ചതിലേക്ക് പിന്നെ എന്താണ് തേങ്ങ കൊറച്ച് തേങ്ങയും ചെറിയ ജീരകവും പിന്നെ കൊറച്ച് ചെറിയ ഉള്ളി പച്ചമുളകും ഇല്ല ഇല്ല വെളുത്തുള്ളി ഇല്ല ഇല്ല ഇല്ല വെളുത്തുള്ളി ഇഞ്ചി ഇടൂല്ല വെളുത്തുള്ളി ഇഞ്ചി വേണ്ട പച്ചമുളക് ചെറിയ ജീരകം കുറച്ചു തോനെ ചെറിയ ഉള്ളി എന്നിട്ട് നന്നായി അരച്ചിട്ട് ഇതില് ആഡ് ചെയ്യാം എന്നിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ ചുവന്ന മുളകും പിന്നെ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിന്റെലൊക്കെ പൊട്ടിച്ച് കൊറച്ച് നെയ്യൽട്ടോ എന്താ പറയാ വെളിച്ചെണ്ണയി അല്ലാതെ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ പശു നെയ്യ് ഉണ്ടെങ്കിൽ ഒന്ന നല്ലത് ല്ലേ മറ്റ നെയില് ആ എന്നിട്ട് ആഹ ആ അവർക്കൊക്കെ നല്ലോണ്ണം ഇഷ്ട ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി ഇതരെ കഴിച്ചിട്ട് പുറത്ത് പോയിട്ടൊക്കെ നമ്മളുടെ നാട്ടിലല്ലാതെ പുറത്തൊക്കെ ആ പോയലൊക്കെ അങ്ങനെ പരിപ്പ് കറി ആയിട്ട് ഇണ്ടാവലുണ്ട് പക്ഷെ അന്നന്ന് ഞമ്മളത്ര നോക്കിയ പിന്നെ എന്താ മീൻ ഇണ്ടായിന്നു
ട്ടാണേ നോക്കിയ രസ നമ്മളീഈ ചിക്കനും നെയ്ച്ചോറും മാത്രമേ ഇതാവുള്ളൂ അതുകൊണ്ടാണ്
ഇവർക്കും മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായി ഇപ്പൊ ഇങ്ങനെ കുട്ടികള് ബംഗാളി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കയിച്ചിരുന്നു ഉ
അത് ശരിയാണ് ഇപ്പൊ നഞമ്മള് ചെല്ലവിടത്തൊക്കെ ചെല്ലുമ്പളേ മറ്റേ ബിരിയാണിക്ക് പപ്പടം തരുവല്ലോ
ആഹ് എനിക്ക് വ പപ്പട നിർബന്ധാ ബിരിയാണിക്ക് ഉ ഞാന് കല്യാണത്തിനൊക്കെ പോയാൽ തന്നെ അപ്പറത്ത് വെറും ചോറാരാർക്കു പപ്പടം കൊടുക്കുമ്പോ ഞാൻ അവരു അടുത്ത് നിന്ന് മേടിക്കും എനിക്കൊരു പപ്പടം എന്ന് പറ ട്ട് എനിക്കിഷ്ടാ എനിക്ക് പപ്പടം കൂട്ടി കഴിക്കണ ഇഷ്ടാ ഇവിടെ ഞങ്ങള് ഇണ്ടാക്കും ബിരിയാണക്ക് പ
ബിരിയാണി ഒക്കെ പക്ഷെ ഞങ്ങളെ ഇവിടെ അങ്ങനെയൊന്നുമല്ല നമുക്ക് കച്ചമ്പറും മറ്റേ തൈരുംക്കെ കൂടുമ്പോേ ഇതാവുള്ളൂ ഉമ്മാക്ക് ഇതേ മാതിരി പറയും പെരുന്നാളൊക്കെ വരുമ്പോഴേ ഈ പപ്പട ഇ പെരുന്നാൾ രസംല്ലാന്ന്റിയ
ആഹ് പപ്പടം പൊരിക്കും ഞങ്ങള് എപ്പ ഉണ്ടാക്കണെങ്കിൽ ബിരിയാണിക്ക് പൊരിക്കും
പൊരിക്കും ആ അങ്ങനെ ചെല്ലെടുത്താത്ത മതിരി എന്താപ്പ ബിരിയാണിക്ക് എന്താണ് സാമ്പാർ ഒഴിക്കേ ഈ പാലക്കാട് ഭാഗത്തൊക്കെല്ലേ അവർക്ക് കറി വേണം അപ്പം അല്ലെങ്കിൽ അതില് മസാല എരിയും പുളിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടയിട്ടുള്ള നമ്മള ഇത
ബിരിയാണി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല്ല
ആഹ് എന്നിട്ട് അയിക്കയണ് അവര് ഇതേപോലെ ഞങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ചിട്ടിണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങള് ഭക്ഷ ഭക്ഷണം കഴിക്കുമ്പളും ഇത് ഇരിക്കും ഇവര് കറി ഒഴിച്ചിട്ട് കഴിക്കണ് ഞാൻ പറയുമ്പം രതിക്ക് മസാല ഉടുന്നതും വെറും പച്ചരി വെച്ചാ പോരെ നടുവിന് അയിലേക്ക് അത് കറി വാർന്നാ പോര എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് എന്തോപോലെ തോന്നി
ആഹ് അവിടെത്തെ ടേസ്റ്റ് എനിക്ക് അത്ര വല്ലാതെ ഇഷ്ടപ്പെടലില്ല പാലക്കാട് ഭാഗത്തു ഫുഡ് അത്ര നന്നല്ല
അയിന് കോഴിക്കോട് ഭാഗത്തുള്ള ഫുഡ്
ആഹ് അതെ കോഴിക്കോട്, കണ്ണൂര് കണ്ണൂരൊക്കെ അടിപൊളി ഫുഡാ
ആഹ് ആഹ് കോഴിക്കോട് കാര് പിന്നെ ഫുഡിന്റെ റൈറ്റ് അ ആളുകള് തന്നെയാണ് നേനും
ആഹ് അതെ ഉം കോഴിക്കോട്ടില് അപ്പർ അയിറ്റം കണ്ണൂർ കണ്ണ് അവര് ബിരിണിയെക്കെ അടിപൊളി തലശ്ശേ
തലശ്ശേരി ബിരിയാണി പറയുന്ന കേട്ടിട്ടുണ്ട് അ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടില്ല
ആഹ് ഞാനെന്റെ മോളെ അവിടെ പഠിക്കുന്നുണ്ട് ഇപ്പൊ കണ്ണൂർ പോകുമ്പോ ഞങ്ങള് തലശ്ശേരി ബിരിയാണി കഴിക്കും
ഇതല്ലേ എന്തിനാ പഠിക്കുന്നെ
അവള് ഫിസിയോതെറാപ്പിക്ക്
ആഹ് ആഹ് അങ്ങനെ
അപ്പൊ മെഡിക്കൽ കോളേജിലാ
ആഹ് ഇപ്പോ ലാസ്റ്റ് എവിടെക്കായാ എന്താ ടൂർ യാത്രക്കെ പോയത്?
ടൂറ് ഞങ്ങള് അപ്പൊ വെക്കേഷന്റെ ടൈമിലൊക്കെ ഓളടു ത്ത് പോയിട്ട് അവിടെ പോയിട്ട് ബീച്ചിലൊക്കെ പോയത കണ്ണൂര് പോയിട്ട്.
കണ്ണൂർ പോയിട്ട് കണ്ണൂർ, കാസർഗോട് ആ അവിടെക്കെ അറിയാം അവിടെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ണ്ട് അറിയുന്നവരൊക്കെണ്ട്. കണ്ണൂര്, തളിപ്പറമ്പ് ആഹ് കാസർഗോഡ്
നുണ്ട് അങ്ങനെ പോലെക്കണ്ട് മാമന് ക്കാന്റെ മാമനുണ്ട് അപ്പൊ അവിടെ ബേക്കറി കോട്ടയും
ആഹ് ബേക്കൽ കോട്ട അവിടെ കാര്യയിട്ട് കാണാൻ ബേക്കൽ കോട്ടയും പിന്നെ മറ്റ് ഒരു പള്ളി ഉണ്ടല്ലോ എന്താ ആ പള്ളിക്കല ബീച്ചില് പി പിന്നെ അവിടെ എന്തോ ഒരു പള്ളി ഇണ്ടല്ലോ? പള്ളിന്റെ അവിടെക്ക് അതൊക്കെ ആ ആ മാലിക് ദിനാർ
മാലിക്ക ദിന
ആ അതൊക്കെക്കെന് കാര്യയിട്ട് ആ കാസർഗോട് കാണല് പിന്നെ ബേക്കൽ കോട്ട അവിടെ ഇത് ഫെസ്റ്റ് ഉണ്ടാവുല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ടങ്ങനെ കൂട്ടുകാരികൾ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയാം
ആഹ് ആഹ് ആഹ്
ആഹ് കണ്ണൂര് ഇതിന്റെ ഇത് എത്ര വർഷത്തെ കോഴ്സ് ആണ്?
അത് നാലര നാ അല്ല ഡിഗ്രി അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ ഡിപ്ലോമ അല്ല ബി എസ് സി ആ അവള് സയൻസ് ആയിരുന്നു ബയോളജി സയൻസ് ആയിരുന്നു.
ആഹ് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നോ?
ആഹ് പ്ലസ് ടുല് തൊണ്ണൂറ്റി നാല് ശതമാനം.
ആഹ് അപ്പ നല്ല ഇതുണ്ടായിട്ടുണ്ടല്ലോ എന്നിട്ട് ഹോസ്റ്റലിലൊക്കെ എങ്ങനെയാ ഫുഡും കാര്യങ്ങളും ഒക്കെ?
ഹോസ്റ്റലില് കോളേജ് ഹോസ്റ്റലടുത്തില്ല പി ജി പുറത്ത് നിക്കെയാള് അവിടെ
ആഹ് ആഹ്
ഒരു ചേച്ചിയുടെ വീട്ടില് അങ്ങനെ അവര് പത്ത് മുപ്പത് കുട്ടികളുണ്ട്. ഫുഡോന്നും കൊഴപ്പൊന്നുയില്ല.
അങ്ങനെയവുമ്പോ കൊഴപ്പയില്ലേ നമ്മള് പെർ ത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോ ഹോസ്റ്റലത്ത് മാത്രമേ കഴിക്കാ അവര് അവരുേത്ത് ളള്ളത് ഒണ്ടാക്കി തരുമ്പഴേ അതാ പ്രശ്നം ആഹ് അല്ലെ നമ്മള് വീടൊക്കെങ്ങനെ എടുക്കുകണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാ ഇഷ്ട പോലെ മറ്റേ അതിനൊന്നും ഇതു ഉണ്ടാവില്ല.
അല്ല നമ്മള് പി ജിക്ക് നിക്കുകയാണെങ്കില് ഇവര് സെൽഫ് കുക്കിങ് അല്ല. ഈ യതൊരു ആഹ് അല്ല അത് ചേച്ചിന്നെ ഉണ്ടാക്കി കൊടുക്കാണ് ആഹ് ആഹ് അല്ല ചേ ആഹ് ചേച്ചി ഉണ്ടാക്കും അത് ഇവർക്കല്ലർക്ക ക്കുണ്ടാക്കണത് മൂന്നു നേരവും നാലു നേരം ഒക്കെ വൈകുന്നേരം ചായക്കും പലഹാരവും ഉണ്ടാവും രാവിലെ ചായയും കടിയും ചോറും ഉച്ചക്ക് രാത്രിക്കെ ഇണ്ട് ഫുഡുകളൊക്കെ വ്യത്യസ്മായിട്ട് ആഹ് പൈസ
തിന്നയിരിക്കും പൈ
അങ്ങനെ ചേച്ചീനെ നിർത്തിയതല്ല ചേച്ചിയുടെ വീടാണത്. ചേച്ചിന്റെ വീട്ടില് ആഹ് അപ്പൊ അവരിങ്ങനെ പി ജി ഇങ്ങനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുണതാണ് അങ്ങനെ നിക്കാന് അപ്പൊ ചേച്ചിന്റെ വീടിന്റെ മു ആഹ് ആഹ് ചേച്ചി ആഹ് ആഹ് ചേച്ചി ഉണ്ട് പിന്നെ അവർക്കു സർവന്റും ഉണ്ട് അവര് രണ്ടാളും കൂടി അപ്പൊ അടി ചേച്ചിന്റെ വീടിന്റെ ഒരു സൈഡിലുണ്ട് എനിക്ക് നാലാള്
ആഹ് വലുതാണോ മോള്?
ആഹ് മോള് രണ്ടാമത്തെയാണ് മുത്തത് മോനാണ് അവന് എഹ് ഡിഗ്രി കഴിഞ്ഞ് പി ജി ആണ് അവന് പത്തനംതിട്ടിയാണ്
ആഹ് ആഹ് നാലു ന്നാ നാല് മക്കളും നാല് ജില്ലയി കൂടെ പഠിക്ക്ന്നെ ലെ?
ആഹ് അല്ല ചെറിയോല് രണ്ടാളു ഇവിടുണ്ട്.
ആഹ് ആഹ് ഭർത്താവോ?
ഓര് പള്ളിലെ ഉസ്താദ്താണ്.
ആഹ് ആഹ്
ആഹ് വല്യൊരു രണ്ടാളെന്നെ ഉള്ളു ഇപ്പ ഇല്ല്യാതെ മോള് ഇപ്പ കൊല്ലം ഒരു കൊല്ലം ഇപ്പോ കഴിയാനായി
എന്റെ മോന് ഇതേപോലെ കൊല്ലത്താ പഠിക്കുന്ന. ആഹ് അവ്ടെ പള്ളില് പഠിക്യാ.
പള്ളീലാ?
ഇസ്ലാമിക്കും മറ്റേത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാലാന്ന് ജസ്റ്റ് അങ്ങനെ ചെർത്താ ഇപ്പ ഡിഗ്രി ഇപ്പൊ ഇന്ന് എക്സാം ആയിരുന്നുന്ന് പറഞ് അവന്
ആഹ് ഡിഗ്രിടെ എക്സാം ആഹ ഡിഗ്രി പി ജിക്കാർക്കൊക്കെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യണത്.
ആഹ് ഇന്ന് ആ അത് ഏതോര് ശ്രീനാരായണ ഗുരു എന്തോ ഒരു ഇത് പറ്ണ് അങ്ങനെ എക്സമിന് വെരാറില്ല ഇപ്പൊ എത്രെ ഫസ്റ്റ് സെം ഇപ്പളാവേരാ രണ്ട് ഡിഗ്രി രണ്ടാം വർഷയിട്ടാണ് ഫസ്റ്റ് സേം വെര്നെ ഹ്. അത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവുമ്പോ അങ്ങൻത്തെ പ്രശ്നങ്ങള് വെരെ അതാണ് പ്രശ്നം മെയിൻ
ആഹ് ആഹ്
പിന്നെ നമുക്ക് എല്ലാം കൂടെ ഭൗതികവും മതവും കൂടെ നോക്കുമ്പോ ഇതാവില്ലല്ലോ അപ്പൊ പിന്നെങ്ങനെ പോട്ടേന്ന് വിചാരിച്ച്.
ആഹ് അങ്ങനെ ചേർത്തില്ലേ.?
ആഹ് അങ്ങനെ ചേർത്തിത.
ഉം പിന്നെ മൂന്നാമത്തെ ആള്ണ്ട് അവന്പ്പ എസ് എസ് എൽ സി ആയി. പത്താ ക്ലാസാണ്.
അങ്ങനെ.
ചെറുത് എട്ടാ ക്ലാസ്സില് ഉം ഉം ആഹ് രണ്ട് ആളും ഞാൻ തന്നെയ ഉള്ളൂ ഇക്ക പിന്നെ ആഴ്ചയില് വരും മക്കള് മാസത്തില് വരും
മാസതില് വേരും വെരുമ്പോര് രസാണ് പോകുമ്പോ ഭയങ്കര സങ്കടയിരിക്കും.
ആഹ് മോന് മാസത്തിലു വെരൂല മോന് പത്തനംതിട്ടല്ലേ ഓര്ക്ക് പഠിക്കാനും എന്തൊക്കെ നെറ്റ്
ഇവര് ട്രെയ് ട്രെയിനിനല്ലേ വേരാ.
ആഹ് ആഹ് അത് രണ്ടാളും രണ്ടാളും രണ്ട് ദിക്കില്ല രണ്ടാളും ട്രെയിനെന്നെ വേരാ.
ആഹ് ആഹ് അഹ് ആയിശരി
മോള് പോയിറ്റ് ഇപ്പൊ ഒര് മാസായി കഴിഞ്ഞിക്ണ് അപ്പളും മുഹറം പത്തിന്റെ ലീവിന് വെരാന്ന് പറഞ്ഞു പക്ഷേ അപ്പത്തിന് എക്സാമാണ് ഇപോ ഒള്ക്ക്പ്പൊ എക്സാം സ്റ്റാർട്ട് ചെയ്തിക്കു അപ്പൊ വന്നാല് പഠിക്കല് നടക്കൂല. അപ്പൊ എക്സാമ് കഴിഞ്ഞിട്ട് രണ്ടാം ശനിക്ക് വരാ പറഞ്ഞ അപ്പൊ ഇനി അടുത്തഴ്ചേ വെരുള്ളു. അപ്പൊ ഒരു രീസം ലീവ് എടുത്ത് ന്ക്കാ ആഹ് ഒരാഴ്ച ദിവസം അധികം ലീവ് എടുത്തിട്ട് ന
പഠിച്ചിട്ട് മക്കളൊക്കെ ഒരു ലെവലെത്തി ജോലിയായി കിട്ടുമ്പോഴേ നമുക്കരു കാണുമ്പോൾ സമാധാനെള്ളൂ. അതുവരെ ഇവര് ഇത്രേം ഇത് പാളാ രാ ആയോ പെണ്ണായോ നല്ല ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസാണ് എനിക്ക് മൂന്നാംകു ട്ടിളാണ് അപ്പോ വല്ലതാണ് അവിടെ പഠിക്കുന്നത് മറ്റേ രണ്ട് എന്റെ എട്ത്ത്ണ്ട് അപ്പ പറയും മക്കളൊക്കെ ഇങ്ങനെ ഇത്രീ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ജോലിയായി കിട്ടുന്ന ആഹ് ഒരു സ്വപ്നംണ്ടല്ലോ ആ നമക്ക് കാണാ കഴിയണം അതവ്ടെ തെയാണ് നമ്മളെ പ്രാർത്ഥനകളായാലും നമ്മക്ക് അവര് നമ്മക്ക് അവര് തുണായിട്ട് ഇങ്ങനെ നിക്കുണ്ടോ കൈ ചെയ്യണ്ട് അത്രയും നമ്മള് ചെയ്ത് ട്ട് നമ്മള അവര് ഒര് ലെവലിൽ എത്തുന്ന കാണാനല്ലോ ഇത്രയും കാലം കണ്ണ് നട്ട് കാത്തിരിക്കണത്. അപ്പൊ പിന്നെ ആഹ് ആഹ് പ്പ അവർക്കൊക്കെ നല്ലക്ക് കിട്ടട്ടെന്നുള്ളത്ള്ളൂ കാരണംത്ര ജോലി പഠിച്ചിട്ടും കാര്യല്ലേ ജോലി കിട്ടണെങ്കി നല്ല പണിആണ്പ്പെ ആഹ എല്ലോരുപ്പ പഠിക്കല്ലേ. പണ്ട്ന്ന് പറഞ്ഞാ അങ്ങനല്ലല്ലോ ആഹ് പണ്ട് അങ്ങനെല്ലല്ലോ ഏ എന്ത എവിടെങ്കിലും ആരെങ്കിലൊക്കെല്ലേ പഠി ക്യുള്ള്യ്യാ അപ്പൊ എന്റെ എളപ്പെക്കെ പഠിക്കുന്നെ ആഹ് അപ്പൊ എല്ലാർക്കും കൂടെ എവിടുന്ന ജോലി കി ട്ട്ഹാ പിന്നെ ഇളാമ്പെക്കെ പഠിക്കുന്ന സമയത്ത് ച്ച് ആരുണ്ടായില്ല എത്രയോ വർഷങ്ങളായി മാശായിട്ട്ക് ക്ഷെ ഇപ്പോനൊക്കെവടെ നോ ക്ക്യറും ടീച്ചേർസ്സാണ് എവടെ നോക്കിയാലും മാഷമ്മാര എവിടെ ഒയിവുണ്ടോന്ന് അവടെ എല്ലാരും ഒരു ഇന്റർവ്യൂനൊക്കെ എത്ര ആളുകളാ വരുന്നേ
വര്ണത് അതാണ് ഉം
ഓക്കെ ടി ഞാൻ ന്നാ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹ് ശരി